ഹലോ നമസ്കാരം എന്ത് ചെയ്യുവാ വീട്ടിലാണോ
ആഹ് അതെ
വർക്ക് ചെയ്യാണോ അതോ പാർട്ട് ടൈം ആയിട്ട് അങ്ങനെ എന്തെലും പരിപാടി ആണോ
വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ
അതെ അതെ അല്ലേ അവിടെ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടോ സ്റ്റെക്ക് സ്റ്റെക്ക് ആയിട്ട് കേൾക്കുന്നു
ആണോ ചെറുത് ആയിട്ട് ഇണ്ട് തോന്ന്ണ്
അ അതെ ലെ ആഹ് അഹ് ഇപ്പ എന്തൊക്കെ വിശേഷം വീട്ടില് ആരൊക്കെ ഉണ്ട്?
വീട്ട്ല് ഞാനും ഹസ്ബന്റും മോളും.
മോളൂ അല്ലേ ആഹ് ആയ്ക്കോട്ടെ അയ്ക്കോട്ടെ മോള് പഠിക്ക്യാണോ അതോ ചെറിയ കൊച്ചാ?
ചെറിയ കൊച്ചാ
അതെ ലേ ആഹ് ആഹ് മഴയൊക്കെ ഉണ്ടോ എന്താ അവസ്ഥ ഏഹ് ഞങ്ങടെ ഒക്കെ ഇവിടെ ഒക്കെ ഫുള്ള് വൈകുന്നേര സമയങ്ങളിലാ ഭയങ്കര മഴ
ഇവ്ടെ നല്ല മഴയേയിര്ന്നു രാവിലെ.
കാലാവസ്ഥ ഭയങ്കര മോശാ ലെ
ആഹ് അതെ രാവിലെ നല്ല മഴ ആയിരുന്നു ഇപ്പ വെയ്ല് വര്ന്നെ
അതേ ലെ ആഹ് ആഹ് ആഹ് അത് ശെരി കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഈ ടൈമിലൊക്കെ നല്ല മഴയാ
അതെ
ഇ ഇപ്പഴൊക്കെ ഒന്ന് ഒതുങ്ങിയേക്കാണ് മൊത്തത്തില്
ഇപ്പ രണ്ടു ദിവസം മഴ രണ്ടു ദിവസം വെയില്
അതെ അതെ അങ്ങനെ ആണ് ഇപ്പോ പിന്നേം എന്റെ വീട് ഒക്കെ ഭാരതപ്പുഴയുടെ ആ ഒരു ഏരിയിലായിട്ടാ കറക്റ്റ്
ആഹ് അപ്പൊ വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവൂല്ലേ
ഭയങ്കര പിന്നെ എന്നെ ഭയങ്കര പ്രശ്നാ ഞങ്ങള് പ്രളയത്തിനൊക്കെ ആകെ പെട്ടു ഞങ്ങള് ഞങ്ങള് ആ ആഹ് ഞങ്ങളുടെ ആണ് ഏറ്റവും ലാസ്റ്റ് വീട് സെന്ററിൽന്ന് ഇങ്ങട്ട് വന്ന് കഴിഞ്ഞാ ഏറ്റവും ലാസ് റ്റൂടി ഞങ്ങളുടെ വീടാണ് ഇത് കറക്റ്റ് പുഴയുടെ ആ ഒരു ഭാഗം തന്നെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഉത്സവം കാര്യങ്ങളൊക്കെ നടക്കുന്നെ ഞങ്ങളുടെ ലാസ്റ്റ് വരുന്ന അമ്പലം അമ്പലത്തിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ വീട്
ആഹ്
അങ്ങനെ പിന്നെ പായലോട് ചേർ അത് ഒരു പാടം ഉണ്ട് ഈ പുഴയിൽന്ന് ആ പാട് പാടത്തേക്ക് വെള്ളം കേറി പാടത്തു നിന്ന് ഞങ്ങടെ വീട്ടിക്ക് വെള്ളം അങ്ങനെ അങ്ങനെ വന്ന് ചേരുന്നതാ വെള്ളം മൊത്തത്തില് പേനഞ്ഞ് ഞങ്ങള് മഴ പെയ്ത ഞങ്ങള് കഴിഞ്ഞ പ്രളയത്തിന് പെട്ടതാ രണ്ടു ദിവസം ഒക്കെ താമസിച്ചു പിന്നെ വീടിന് ചുറ്റു ഒക്കെ വെള്ളായി എന്നാലും ഞങ്ങള് കുഴപ്പല്ലാത്ത ഒരു രീതിയിൽ തങ്ങി പിറ്റത്തെ ദിവസം ആയപ്പോ ഒന്നു കൂടി പൊന്തി പിന്നെ ഞങ്ങള് ഡ്രസ്സും എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങള് നേരെ ഒരു വിധം ആളുകള് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളൊന്നും കുടുംബക്കാരുടെ വീട്ടിലും ക്യാമ്പിലൊക്കെ ക്യാമ്പിലൊക്കെ പോയി നിന്നു പ്രളയത്തിന്
ആഹ്
ഞങ്ങള് നേരെ ഏഹ് കുറച്ച് കുടുംബക്കാരുണ്ട് നാട്ടില് അപ്പൊ അവരെ വീട്ടിലേക്ക് മല്ലെ മാറി തറവാടും മാമന്റെ വീടൊക്കെ ഉണ്ട അങ്ങനെ എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഒരുവിധതൊക്കെ എടുത്തു കൊറെ നശിച്ചു പോയി സധനങ്ങൾ അലമാരല്ലേ അലമാര സ്റ്റീലിന്റെ അലമാരൊക്കെ ഏഹ് അടിഭാഗമൊക്കെ തുരുമ്പൊക്കെ വന്ന ആകെ നാശമായി പിന്നെ ഈ ആഹ് കട്ല എന്നൊക്കെ പറയണെ ഇപ്പൊ ഇന്നത്തെ കാലത്തൊക്കെ കട്ടിലൊക്കെ മാറ്റം വന്നില്ല ഇരുമ്പിന്റെയും സ്റ്റീലിന്റെക്കായി
ആഹ് അതെ അതെ
ഇത് പഴയ കാലത്ത് വീട പത്തിരുപത് കൊല്ലം പഴക്കുള്ള വീട അതിന്റെ ക കട്ട്ള അതുപോലെ ജനാല് ഒക്കെ ചെതല് പിടിച്ച് ആകെ നാശമായി പ്രളയം വന്നപ്പോ മൊത്തത്തില് പെനഞ്ഞു ഞങ്ങള് പിന്നെ ബുദ്ധിമുട്ട് പിന്നെ രക്ഷ്യാപ്രവർത്തകരൊക്കെ വന്നിട്ട് അവിടെ ക്ലീൻ ചെയ്ത് എല്ലാം ഓക്കെ ആയതിന് ശേഷമാണ് ഞങ്ങളവിടെ പോയി താമസിക്കുന്നത് നല്ല ബുദ്ധിമുട്ടായിരുന്നു പ്രളയത്തിന്റെ സമയത്തൊക്കെ ഇപ്പോഴൊക്കെ പിന്നിം കൊഴപ്പല്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്
ഇനിയിപ്പ ഈ വർഷത്തെ മഴ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താന്ന് അറിയൂലല്ലോ
അന്നൊക്കെ ഫുള്ള് ദുരിതമാണ് ഇന്നൊക്കെ കുറച്ച് മാറ്റം ഉണ്ട് ഈ വർഷം വലിയ കാര്യമായിട്ട് മഴയൊന്നും പെയ്തിട്ടില്ലനി എന്ത അവസ്ഥന്നറിയില്ലേ മഴ നിക്കാനും ആയില്ലല്ലോ
ആഹ് മഴ തുടങ്ങുന്ന സമയമായിട്ടല്ലേ ഉള്ളു കർക്കിടകത്തിലേക്ക് ഇപ്പ മഴ കുറവായോണ്ട് കർക്കിടകത്തിലേക്കായിയിരിക്കും
അതെ ഒന്നും ഇല്ലാതിരിക്കട്ടെ എത്ര എത്ര ആളുകളെ മരിച്ചു പോയത്
ആഹ് അതെ
ഉം
മഴയാണെങ്കില് നല്ല മഴ അല്ലെങ്കിൽ നല്ല വെയില്
അതെ അതെ
ഇന്നിപ്പോ ഞങ്ങക്ക് രാവിലെ നല്ല മഴയായിരുന്നു
ഉം ഉം ഉം
ഇപ്പൊ നല്ല വെയില് വരുന്നു
അതെ അതെ ഇവിടെ അതെ ഇവിടെ നല്ല കാലത്തൊക്കെ നല്ല മഴയായിരുന്നു അങ്ങനെ ആകുമ്പോ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോവാൻ മടിക്കും ഈ മഴയൊക്കെ ആവുമ്പോ ആഹ് എന്റെ മോൻ എൽ കെ യു കെ ജിയില പഠിക്കണ ഒരാള് പി ചെറുതാ അവന് ഈ ടിവിൽ ഇപ്പോ പണ്ടത്തെ പോലന്നല്ലല്ലോ ടിവില് വൈഫൈയും നെറ്റൊക്കെ ഉള്ളുകൊണ്ട് ഇങ്ങനെ പിന്ന ഞങ്ങള് ഇപ്പ അടുത്ത് സിനിമക്ക് പോയിരുന്നു മറ്റേ വാഴ ടു കാണാൻ അത് വീട്ടുകാരെല്ലാരും കൂടി പോയി അത് കഴിഞ്ഞ് വന്നതിന് ശേഷം അവെന് ഭയങ്കര ഇതിലെ പാട്ട് നമ്മെള് ടി വി വെച്ചാലും. ആഹ് ഓ ടി വി വെച്ച് കഴിഞ്ഞാലും. സാധ ചാനല് വെച്ചാലും ഒക്കെ ഇതില പാട്ടുകളും. ഭാഗങ്ങളൊക്കെ ആയിട്ട്. അവ ഭയങ്കര അഡിക്ഷൻ പോലെആയി ഞാ ഞങ്ങെള് നല്ല സിനിമകളൊക്കെ വന്നാ പോവും പിന്നെ അമ്മ അമ്മക്ക് പിന്നെ. പഴേ പഴേയൊരു രീതിയാ. അവെരിക്ക് കൂടുതലും. ഈ പഴയ നടന്മാര് മോഹൻലാല്, മമ്മൂട്ടി അങ്ങനെയൊക്കെ അവരുടെയൊക്കെ സിനിമകളൊക്കെ വന്ന് കഴിഞ്ഞാൽ കാണാനൊക്കെയുള്ളൊരു. താല്പര്യം അങ്ങനെയൊക്കെ വെരും അപ്പോ. ഉം ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ പോവും. ഫാമിലിയായിട്ട്. ആഹ് ഞങ്ങള് ഫാമിലിയായിട്ടിങ്ങനെ പോവും. പിന്നെ വൈഫും കു കുട്ടികളൊക്കെ ഒണ്ടാവും. ഞാൻ കൂടുതലും, എനിക്ക് കൂടുതലും കാണാൻ പറ്റാറില്ല. ഈ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാ ഒരു ചെറിയ ചെറിയ മോനൊണ്ട് അവനാ. തിങ്ങ് തിയേറ്ററിന്റെ ഉള്ളിൽ കേറി കഴിഞ്ഞാ. ഈ ബഹളും മൊത്തത്തില് എ സി യിതൊക്കെയായിട്ട് ബുദ്ധിമുട്ടാവും. ഓ ചെല നേരത്തൊക്കെ ഒതുങ്ങിയിരിക്കും. ഉം ഉം ചെല നേര ത്തൊക്കെ ഒതുങ്ങിയിരിക്കും പിന്നെ. അതേല്ലെ.
ഭയങ്കര സൗണ്ടായിരിക്കൂല്ലോ. അപ്പൊ അവരിക്ക് അവർക്ക് സൗണ്ട്.
പിന്നെന്ന് നമ്മള് ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റില്ല. ആരെങ്കിലും ഒരാള് പൊറ ത്തുവരണം.
ആഹ് അതെ.
അല്ലെങ്കി ഒരാള് കണ്ടിട്ട് ഒരാള് കണ്ടിട്ട് പിന്നെ ഏഹ് പോയ് പിന്നെയും പോയി കാണണം. അപ്പൊ പിന്നെ കണ്ടിട്ട് പിന്നെ പൊറത്തേക്ക് വന്നാലും വെല്യാ കൊഴപ്പില്യാ. നമ്മള് കണ്ടതാണല്ലോ എന്നാ അങ്ങനെ. ഞാന് കൂടുതല് അങ്ങനെ ചെയ്യാ. എന്നോടാദ്യം പോയി കാണാൻ പറയും. കണ്ടതിന് ശേഷം പിന്നെ പോവുള്ളൂ. കാരണം. പിന്നീട് അതൊരു ബുദ്ധിമുട്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നാവും അത്. ഉം
ഞങ്ങള് പിന്നെ രണ്ടാളും പോവാറില്ല. ഹസ്ബന്റും ഞാനും. ആദ്യൊക്കെ പോവാരുന്നു. പിന്നെ മോളായതിന് ശേഷം ഞങ്ങള് രണ്ടാളും ആണല്ലേയുള്ളു അപ്പൊ. ഒരാള് സിനിമയരാൻ കണ്ട കാണാൻ കേറിയാൽ പിന്നെ ഒരാള് പൊറത്ത് നിക്കണം അത്. രണ്ടാളും കൂടെ കാണുന്ന പോലെ ആവൂലല്ലോ.
ന്നാ അതെ, അതെ, അതെ.
പിന്നെ ഒരാള് ഒറ്റക്കിരിക്കണം അതുകൊണ്ടിപ്പൊ അങ്ങനെ പോവാറില്ല. പിന്നെ ഫോണിലിങ്ങനെ ബാഗങ്ങളൊക്കെ വെരുമ്പോ കാണും.
അതെ പിന്നെ ഒരാ നമ്മളിപ്പോ വാശി പിടിച്ചിട്ടും കാര്യല്ല. എന്റെ വൈഫ് പിന്നെ ഒരു വാശി പിടിക്കുന്നില്ല. രണ്ട് പേര് സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാ കൊഴപ്പമില്ലാതിങ്ങനങ്ങ് പോം. അവൾക്ക് പിന്നെ വെല്യാ സിനിമാ പ്രാന്തൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ വെല്യാ കൊഴപ്പില്ല.
ആഹ് ഞാനും അങ്ങനെയാണ്. സിനിമയങ്ങനെ. എറങ്ങുമ്പത്തേന് പോയി കാണണോന്നൊന്നുമില്ല.
ആഹ് ആഹ്
അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോയി കാണാറൊന്നുമില്ല. എപ്പോഴെങ്കില് ഇങ്ങനെ ടി വി യില് വരുമ്പോഴോ അല്ലേ ഫോണിലോ.
അതേലെ ഉം ഉം ആളെന്താ ചെയ്യണേ. ആള് വർക്ക് ചെയ്യാ. നാട്ടിലോ എന്തിന്റെ വർക്കാ.
നാട്ടിൽ തന്നാ ഡ്രൈവറാണ്.
ഡ്രൈവറാണല്ലേ. ആഹ് ഞാനും ഡ്രൈവറന്നെ
ആഹ്
ആഹ് അങ്ങനെ. ഇപ്പൊ ഇന്ന് വർക്കൊന്നുല്ല. ഇന്ന് വർക്ക്, വർക്ക് നല്ല കൊറവാ മഴ കാലം ആയതോണ്ട് വർക്ക് ഡൗണാ.
ആഹ് അതെ ആഹ് പറയാറുണ്ട്. വീട്ട്ല് വന്നാലും കഥകള്ങ്ങനെ പറയാറ്ണ്ട്. ആള്കളൊന്നുല്ല ബസ്സിലാണ് അപ്പൊ
അതെ.
ആദ്യത്തൊരു കളക്ഷനൊന്നുല്ലപ്പൊ.
ആഹ് ഒരു മിൻറ്റെ ഞാന് ഒ ഒരഞ്ച് മിൻറ്റ് ഞാൻ വിളിക്കാ.
ആഹ്.
ശെരി.